ആഹ് കേൾക്കാണ്ട് അതെ എന്റെ റൂമില് ഭയങ്കരമായിട്ട് റേഞ്ച് കട്ടാ യി കേക്കണേ അപ്പ ഞാൻ മോളിലേക് പോയതാന്ന്
അതാ ഇപ്പൊ കേൾക്കണ്ട്
ആഹ് ഇപ്പൊ ഞാൻ ഏറ്റും മോളിലേക് പോയി ഇത് ഇപ്പം താ താഴത്തെ ഞങ്ങളുടെ റൂമില് ആകെ കൂടി ഞങ്ങളുടെ റൂമില റേഞ്ച് ഉണ്ടായിരുന്നുള്ളോ പക്ഷെ ഇപ്പോ ഏ ഞാൻ ഒന്നും കൂടി മോളിൽ പോയി അപ്പ കേക്കും നോക്കാനായിട്ടേ
ആഹ മുകളില് റൂമ്ണ്ടോ അതോ വാർപ്പിന്റെ മോളിലണോ അങ്ങനെയാ
ഇല്ല ഞങ്ങളിപ്പോ ഏ വീടുണ്ടായിരുന്നു ചെറിയരു വീടുണ്ടായിരുന്നു ആ വീടിപ്പോ പൊളിച്ചപ്പോതേ വീ ഇപ്പോ അത് മ്മെ തന്നെ നമ്മള് റിനോവേഷൻ ചെയ്തെടുത്തേക്കാ ഹേ അപ്പോ രണ്ട് റൂം ഒരു റൂം അടിയിലും ഒരു ഹാള് കിച്ചൺ അടിയില് പിന്നെ പിന്നെ മോളിൽ രണ്ട് റൂം ആക്കിയിട്ട് ണ്ട് അതിന്റെ മോളിലേക് കോണി റൂം പോലെ എടുത്തിട്ടുണ്ട് നമ്മള് അതിപ്പോ കഴിഞ്ഞ വർഷായിട്ട് എടുത്തിട്ടൊള്ളു
അയ്ശെരി അപ്പൊ അയിന്റിം മോളിലാണോ
ആഹ ഏറ്റും മോളില്ക് പോയി ഇവിടെ വയങ്കര താഴെ തീരെ റേഞ്ചില്ല്യ അച്ഛനൊക്കെ പറഞ്ഞേ അച്ഛന്റെ ഫോണിലൊന്നും റേഞ്ചില്ല്യാന്ന് പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഇതില് ചേട്ടൻകിടക്കണറൂ. ഒട്ടും റേഞ്ചില് പിന്നെ റേഞ്ച എവിടെ വീഡിയോസ് ഒക്കെ കിട്ടും നമുക്ക് അങ്ങനെ. വലിയപ്രശ്നല്ല കോൾ വിളിക്കുമ്പോൾ.. നോർമൽ കോള് വിളിക്ക്പോ കുഴപ്പൊന്ന ഉണ്ടാറില്ല പക്ഷെ ഇതില് വിളിക്കുമ്പോ എന്താന്ന അറിയില്ല ഇങ്ങനെ കോള്. കട്ടായി വരികയാണ്.
അയ്യോ
ഞാൻ രണ്ട് മൂന്ന്. കൂളി വേറെ വിളിച്ചപ്പോഴും ഇങ്ങനെ എട്ട് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെകുമ്പോഴക്കും കട്ടാകറേഞ്ച് കട്ട് ആവാ.
ഉം
അപ്പൊ തന്നെതാ കട്ടായി പോവാൻ തോന്നുന്നുണ്ട്.
ഇപ്പൊ ആഹ വേഗം കട്ടായി പോവാണ് അത്.
ആഹ ഇപ്പൊ കൊഴപ്പില്ലയന്നേ ഉണ്ണിയുടെ പേരെന്താ.
ഉണ്ണിയേടയാ ബേബി ടെ. അവനെ ഏഹ പേര് പേര് ഇതില്.
ഇട്ടിട്ടില്ലേ ആ ആ ഓക്കേ ഓക്കേ. പിന്നെന്താ വേറെശേഷം വീട്ടിലേക്കൊക്കെ പോവാറുണ്ടാ.
വീട്ടിലേക്ക് ആഹ പോവാറുണ്ട്.
ആഹ വീട്ടില് അമ്മ അച്ഛനൊക്കെ ഉണ്ടാവല്ലേ.
ആ അച്ഛല്ല അനിയത്തിയുണ്ട് അനിയത്തിഅനിയത്തി അമ്മയുണ്ട് വീട്ടില്. അച്ഛൻ മരിച്ചുപയി അച്ഛന് പെട്ടെന്ന് ക്യാൻസർ വന്നിട്ട്.
ആണോ ഓ. അപ്പൊ എത്ര വർഷയപ്പോ.
അച്ഛൻ മരിച്ചിട് ഇപ്പോൊ നാല് വർഷം കഴിഞ്ഞു അഞ്ചു വർഷ ആ കുണു.
ആണല്ലേ ആഹ ആ. ഇപ്പൊ പിന്നെന്താ വേറെ വിശേഷം.
അച്ഛന് ഇങ്ങനെ തൊണ്ടല്ലേ ക്യാൻസർ വന്നു അപ്പൊ അങ്ങനെ.
ഓ ഓ അപ്പൊ അത് അറിഞ്ഞിണ്ടുന്നില്ലേ അപ്പൊ.
ഇല്ല അറിഞ്ഞിട്ട് ഇണ്ടാവർുന്നില്ല തൊണ്ടേലല്ല. ന്റെ നാവിന്റെ ആ ഒരു ഭാഗത്തിേ. പുണ്ണ് വന്നാർന്നടക്കടക്ക് പുണ്ണ് വന്നാർന്നടക്കിടയ്ക്ക് പിന്നെ. എന്താ പറയാ അത് അച്ഛന അത അങ്ങനെ മൈൻഡ് ആക്കിയാർുന്നില്ല ഒരുപാട് വർഷം. വക്ഷങ്ങളായി പുണ്ണി ഇങ്ങെ ഇടയ്ക്കിടക്ക് പുണ്ണ് വരും. നന്നായിട്ട് പപ്പടൊക്കെ കഴിക്കും അപ്പൊ. പുണ്ണ് വരുമ്പോ മെഡിക്കൽ സ്റ്റോറിന്ന് ജസ്റ്റ് മരുന്ന് ഗുളിക വാങ്ങിട്ട് കഴിക്കും. അപ്പൊ അത് അപ്പൊ ഒരു ആശ്വാസം കിട്ടൂലോ അങ്ങനെ ആശ്വാസം കിട്ടിട്ട് അങ്ങനെ. പിന്നെ അത് വല്ലാണ്ട് നാവിന്റെ മുകളിലൊക്കെ ആക കട ഒരു മഞ്ഞ കളറായ ഒരു പാട. കിട്ടിയ പോലെ ആയിരുന്നു അങ്ങനെ പിന്നെ അതും അച്ഛൻ മൈഡേ ചെയ്തിണ്ടായിരുന്നില്ല അച്ഛൻ എന്നന്ന് രാവിലെ അയ ജോലിക്ക് പോവാ വരാ ഫുള്ള്. ജോലിയിലാരുന്നു ശ്രദ്ധ കൊടുത്ത ർന്ന് പിന്നെത് വല്ല.. സംസാരിക്കണതൊന്നും അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിക്ക ഒരു മാറ്റം. വന്ന പോലെ തോന്നി സംസാരിക്കണത്. ഒരു മാറ്റം അപ്പ അങ്ങനെ അമ്മ നോക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ കാണത്. അപ്പൊ നാവിനെ തന്നെ ഒരു കനം. വെച്ചോക്കണു പിന്ന ഇങ്ങനെ ഇതായിട്ട് പിന്നെ ആദ്യം വൈദ്യരേനെ കാണിച്ചു. പിന്നെ ആ മരുന്ന് മെഡിസിന ഒക്കെ കഴിച്ചിട്ടോ.. ഒരു മാറ്റവുംല്ല പിന്നെ മറ്റേ മെഡിക്കൽ കോളേജില് കാണിച്ചു. പിന്നെ അവിടെ ഈ പിന്നെ. ചികിത്സ ഒ ആറു മാസത്തോളം ചികിത്സ നടന്നായിരുന്നു പിന്നെ. എന്താണ്. ആശുപത്രിയിലേക്ക് ഇങ്ങനെ- കീമോ ഒക്കെ ചെയ്യില്ലേ? റേഡിയേഷൻ അതൊക്കെ ചെയ്ത. എന്നിട്ട് ഒരു ദിവസം അങ്ങനെ പോയതാണ് അച്ഛന് ഇങ്ങനെ വയ്യായി അധികണ്ടാ ന്നു അപ്പൊ ഏ ഡോക്ടറെട്ത്ത് പോയിട്ട് പോരാന്നും പർഞ്ഞിട്ട് പോയതാ ആ പോയി ആ അവിടെ എ ത്തി ഞങ്ങള് ഒരുമിച്ച പോയത് ആശുപത്രിയെ എത്തി എത്തി പിന്നെ അവര് ചികിത്സ ഒക്ക നോക്കില്ലേ ചികിത്സ ഇപ്പ നോക്കുമ്പോ അങ്ങനെ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൊറഞ്ഞ് കൊറഞ്ഞ് കൊറഞ്ഞു വന്നിട്ട അങ്ങനെ മരിച്ചു പോയി.
ആണല്ലെ പെട്ടെന്നായിരുന്നൊണ്ട്ലെ
പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട അവി അങ്ങട്ട് ആശുപത്രിയിക്ക് നടന്ന് പോയ ആളാ അപ്പൊ നമ്മള് സ്വപ്നത്തി പോലും മ്മള് ഇപ്പൊ ഇത് മ്മള് കാറില് കേറാൻ വേണ്ടി പോവുമ്പ വീട്ടിന്ന് നടന്നിട്ടാണ് പോയത് കാറില് കേറാനൊക്കെ. പിന്നെ അവിടെത്ത്മ്പളക്ക് വണ്ടീ ലൊക്കെ സഞ്ചാര അടിച്ച് തൊ ടങ്ങിട്ടോ ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ ബുദ്ധി അപ്പൊ അച്ഛന് നല്ല ബുദ്ധിമുട്ടുണ്ടാറ്ന്നു അപ്പോ ഞങ്ങള് പിന്നെ അവടെ ഇങ്ങനെ- വെള്ളൊക്കെ കൊടു- ക്ക് ക്കെ ചെയ്താർന്നു അപ്പളും നമ്മക്കറിയില്ല ങ്ങനെ മരിക്കാനാണ് പോണത് ന്ന് നമ്മള് സ്വപ്നത്തി പോലും
വിചാരിച്ചില്ലാല്ലേ ആ
അച്ഛൻ ഞാന് ഭർത്താവിന്റെ വീട്ട്ലാര് ന്നു അപ്പ അവിട്ന്ന് അമ്മീം ആ അമ്മീം അനിയത്ത് കോളേജിൽ പഠിക്ക്ണ സമയാര്ന്നു അവള് കോളേജിൽ പോയർക് അമ്മീം അ അച്ഛനും ഹ്.. കൂടിട്ട് കാറ്ല് ആശുപത്രീല് കാണിക്കാൻ വേണ്ടിട്ട്. കാറില് വന്നൊണ്ടിരിക്ക് അപ്പൊ ടാക്സി വിളിച്ചിട്ടാ വെരുന്നേ അപ്പൊ ഓന്ഡ്രൈവറു ഉണ്ട് അങ്ങനെ ഞങ്ങള്ങ്ങനെ വന്നപ്പോ പകുതി വഴിയില് ഞങ്ങള് അച്ഛന് തലേ ദിവസ് അച്ഛൻ പറഞ്ഞാർന്നു അച്ഛന് വയ്യായ കൊറച്ച് കൂടുതലിണ്ട് പറഞ്ഞപ്പ അങ്ങനെ അച്ഛനെ കാണാനൊക്കെട്ട് ഞാൻ ഇബ്ട്ന്ന് പോയതാണ് അപ്പ ഞാനു ഉണ്ട് പിന്നെ ഇന്റ അമ്മായിമ്മീ ണ്ടാര്ന്നു രണ്ടാളും കൂടെ പോയി അവിടെ പകിതീൽ വണ്ടി വെറുന്നിണ്ട് അപ്പോ അച്ഛന്റെ കൂടെ വണ്ടിയില് കേറി ആശുപത്രി പോയിട്ട് തിരിച്ചിട്ട് നേരെ വീട്ടിൽ പോവാല്ലോന്ന് വിചാരിച്ചിട്ട്. വണ്ടിയില് കേറി വണ്ടിന്ന് അപ്പ എന്താ അവർക്ക് കൊറച്ച് കൂടുതൽ കണ്ടപ്പോ പോയതാണ് ആശുപത്രിൽക്ക് ഇപ്പൊ വണ്ടീല് കേറീട്ട് പോയിക്കൊണ്ടിരി ക്കുമ്പളാണ് പെട്ടെന്ന് അച്ഛന്ങ്ങന് കൂടി അച്ഛന് എന്റ അടുത്തോക്കെ പറഞ്ഞത് ആ കേര്.. വായോ കേറ് മോളെ. എന്താണ് നമുക്ക് ആശുപത്രിയില് പോവ് ക്യാഷ്വലിറ്റിയില് കാണിക്ക് നമുക്ക് അപ്പ തന്നെ പോരാ ന്ന് പറഞ്ഞ് എന്നോട്
ആ അപ്പൊ സംസാരിക്കാനൊക്കെ പറ്റിണ്ടായിരുന്നുല്ലേ
ക്കിന്ന്ണ്ട് നല്ലം പോലെ അച്നൊരു ഒരുതരം തെരക്ക് പോലെ ആർന്നു അതാ മരെണെ മ മരണത്തിന്റെ ടൈം ആയി സമയായി അതാണ് തോന്ന്ണത് എന്തെ അച്ഛൻ ഒരു തരം എന്താ പറയാ എപ്പോഴും ഇല്ലാത്ത ഒരു വെപ്ര റാളായിരുന്നു അച്ഛന് അന്ന്.
ആ
പ്രാളം പിടിച്ചിട്ട് എന്റട്ത്ത് മോളെ കേറ്, കേറ് നമുക്ക് ന്നാണ് വേഗം ആശുപത്രിയിൽ എത്തി കാഷ്വാലിറ്റി ല് കാണിക്ക് പോര് അത്രേ ഒള്ളൂർ ഞ്ഞു. അങ്ങനെ പർഞ്ഞി ട്ട് ഞൻ കേറി, കേറി ഇരുന്നു പിന്നെ ഇങ്ങനെ മൂന്ന് സി മൂന്ന് ഇതില്ലെ ഫ്രണ്ടിലെ ഒരു സീറ്റ് പിന്നെ നടുഭാഗത്തൊന്നും പിന്നെ പുറകില് അങ്ങനെ അപ്പൊ പുറകില ഞാനി ഇര്ന്നത് മുന്നിൽ അച്ഛനും അമ്മീം ഞാനും ഏട്ടന്റെ അമ്മയും കൂടീട്ട് പുറകിലിരി ക്കുന്നുണ്ട്. ഡ്രൈവർ മുന്നിലുണ്ട്. അങ്ങനെ ഞങ്ങള് പൊക്കോണ്ടിരിക്ക പിന്നെ മുന്നില് കിടന്നിട്ട് അച്ഛൻ ആകെ വെപ്രാളെട്ക്ക് ആ എന്നിട്ട് വെള്ളമൊക്കെ കൊടുതു പി അങ്ങനൊക്കെ ഇത് അച്ച അമ്മയുടെ മടിൽ കെടക്കണണ്ട് അങ്ങനെ അങ്ങനെയായിട്ട് കണ്ണാ ക്കെ ഒരുമാതിരി ഇ പോയ തുടങ്ങി അപ്പ തന്നെ നമുക്ക് പോയോടങ്ങി അപ്പേതീനും നമുക്ക് പോയേടങ്ങി അപ്പൊത്തന്നെ നമ്മക്ക് ടെൻഷൻ എന്താ ഇത് ഇങ്ങനെയന്ന് ചിന്തിച്ചു പിനെ ആശുപത്രിയിൽ എത്തിയപ്പോ പോ വണ്ടിയിൽ കേയറിയ ആൾക്ക് പിന്നെ ഇറങ്ങാൻ പറ്റ്ണില്ല. പിന്നെ വീൽ ചെയെയർ എടുത്തിട്ട് വന്നു ഡ്രൈവർ എടുത് പൊക്കിയിട്ടാണ് അച്ഛനെ വീൽചായറിൽ ഇരുത്തിയത്. ന്നിട്ട അങ്ങട്ട് ആശുപത്രിയിൽ കൊണ്ടോയി കാഷ്വാലിറ്റി ണ്ടാവൂലെ എല്ലാരും കൂടി ഇങ്ങനെ കിടക്കന്നേ ബെഡ്കൾ ആ ബെഡിൽ ണ്ട് ഓരോ ഡോക്ടേഴ്സ് ഇങ്ങനെ കിടക്കണ്ട് ഓരോ ഡോക്ടർസ് ഇങ്ങനെ വരുന്നുണ്ട്, വന്ന് നോക്കുന്നുണ്ട് അവർ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇങ്ങെനെ. ഹൃദയമെടുപ്പും ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെയായിട്ട് പിന്നെ മേ ഹൃദയമെടുപ്പ് നോ ത് ഒക്കെ അയിൽ കാണാം ശെരിക്ക് ഇങ്ങനെ അയിന്റെ പൾസിന്റെത് റേറ്റ്
പൾസൊക്കെ പോയിണ്ടാവും അതായിരിക്കും പെട്ടെന്ന് പോയിണ്ടാവും.
ആ ലിമിറ്റുണ്ടല്ലോ ഒരു ഒരു ഇത് അതിൽന്ന് ഇങ്ങനെ കുറഞ്ഞ് കൊറഞ്ഞ് വരുന്നത് നമുക്ക് അതിൽ കാണുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞു വ ണ്ട് അപ്പോഴക്കും ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് അ ഇങ്ങനെ മരിക്കാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തെേലും പറയയാണെങ്കിലും ഒക്കെ ചെയ്ത് വെള്ളം കൊടുക്കാനൊക്കെ ചെയ്തോ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങട്ട് ഇതാ ഒരു ഇത് ഞാനും അമ്മയും കൂടിയിട്ട് ആകെ ആകെ ഇതായി ഷോക്കായി ആനിയതിയാണെങ്കി വന്നിട്ടൂല്ല.
അതെ ഇപ്പൊ വ ഒരു വർഷം ആയോതു എത്ര വർഷം
നാല് നാല് വർഷം കഴിഞ്ഞു ഇപ്പൊ അഞ്ചാമത്തെ വർഷം.
അതെല്ലേ ആ. ഇവിടെ ചേട്ടന്റെ മേമയ്ക്ക് ഇതുപോലെ തന്നെയായിരുന്നു അത്ഹ നമ്മുടെ ഗർഭപത്രത്തി ത്തിന്റെയും പിന്നെ എല്ലാത്തിന്റെയും ഹ് ഉള്ളിലായിരുന്നു വന്നത് അതായത് ഗർഭപത്രെത്തിന്റെ ഉള്ളിലല്ല. നമ്മുടെ വൻകുടൽ ചെറുകുടൽ എല്ലാത്തിന്റെയും സെൻട്രൽ പോയിന്റ്ണ്ടാവില്ല നമുക്ക് വയറിന്റെ ഉള്ളിൽ അവിടെയായിട്ട വന്നത്. അത് അപ്പോ ആൾക്ക് വ്യാപിച്ചു എല്ലായിടത്തേും വ്യാപിച്ചു. കുറച്ച് നാൾ ട്രീട്മെന്റോ ചെയ്തു ആള് പക്ഷേ രഷ്യൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആള് മരിച്ചു കീമോ റെഡിഷൻ ഒക്കെ തുടങ്ങി യപ്പോ ഇപ്പൊ നമ്മള് കൊഴപ്പ അതുവരെ കൊഴപ്പൊന്നും ഉണ്ടാന്നില്ല ആള് പൈൽസാന്ന് വിചാരിച്ചിരുന്നിട്ടേ.
ഉം
അങ്ങനെ വിചാരിച്ചത് പക്ഷെ പിന്നെ അവർക്ക് അതായ രണ്ട് മക്കളാണ് അവർക്കും ഈ പറഞ്ഞ അ പോലെന്നെ. എന്റെ തൊട്ട് ഇവിടെ എ എന്റെ ഒരു കാസി രു മാമന ആൾക്ക് ഇതുപോലെ നാവമ്മയായിരുന്നു അത് നാവ് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ കൊറച്ച്
അയ്യോ അപ്പൊ നാവ് കട്ട് ചെയ്താ എങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്ക
ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്ക ധിമുട്ട മരിച്ചു ആള് പക്ഷെആൾ നാവ് കട്ടേതവമേ നാവിമ്മേ വെന്നതാൾക്ക് നാവിമ്മേ വന്നിട്ട് നാവ് കട്ട് ചെയ്തു ഒരു വട്ടംചെറുതായിട്ട് കട്ട് ചെയ്തു പിന്നെതെ പ്രവിശ്യം പകുതി വീണ്ടും കട്ട് ചെയ്തു. അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നാവെയില്ലാണ്ടായി പിന്നെൾക്ക്. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയി അപ്പൊ ആ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടി ആൾ ഭക്ഷണം കഴിക്കാനും ജ്യൂസ് രൂപത്തിലുള്ള സാനം ഒക്കെ കഴിക്കാൻ പറ്റു
അതെ അതെ അചൻ അങ്ങനെ തന്നെ കഴിച്ചേർന്നത്. ഫുള്ള് ജ്യൂസ് ആയിരുന്നു. പൈനാപ്പിൾ ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് പിന്നെ അധികം മറ്റേ അനാറല്ലേ അനാറിണ്ട്
ഔ ആ
അത് ഇത് പിന്നെ കട്ട് ചെയത് അറിഞ്ഞിുണ്ടായിരുന്നു അറിഞ്ഞിട്ട് ചികിത്സിച്ചിട്ടും ഭേദവാണ്ടായിരുന്നു ആൾക്ക്ട്ടാ ഇവിടുത്തെ ആൾക്ക്യ് ഇവിടെ മാമന്ന് പറഞ്ഞില്ലേ ആൾക്ക് അപ്പൊ ആൾക്ക് ആൾ കുറച്ച് വർഷങ്ങളായി മരിച്ചിട്ടന്റെ കല്യാണത്തിനൊക്കെ മരി മരിച്ചിട്ടുള്ളതാ
അപ്പൊ അങ്ങനെ വിശേഷങ്ങള് ഉണ്ണീ ഉറങ്ങാ
ആഹ് ഉണ്ണി ഉറങ്ങാ
ആണല്ലേ ഇനി എപ്പഴാ നീക്കാ
അവ അധികനേരൊന്നും ഉറങ്ങില്ല എന്നാ ശരിയട്ടോ
ആ ആ ഹലോ